ല്ലേ
ആ കേക്ക്ണ് ണ്ട്
നിങ്ങൾക്ക് സുഖല്ലേ
ആ സുഖാണ് എന്തൊക്കെണ്ട് പരിപാടി ആ എന്താ ചെയ്യ്ണെ ഞാനും അതെന്നെ ഞാന്പ്പവടെ റൂമില് വെറുതെ ഇരിക്ക
ഇപ്പ ഞാൻ വെറുതെ ഇരിക്കാണ് അ അപ്പോളോ ഫ്രിയാമ്പം കോൾ ചെയ്തോ
ആ ആ അശെരി അങ്ങനെ ന്ന് ട്ടെന്തൊക്കെ സുഖല്ലേ ഇല്ല ഇവിടെ മഴയൊന്നു ഇല്ല ഇവിടെ ഇന്നലൊന്ന് മഴ പെയ്താരുന്നു അതിന് ചേച്ച ച്ചപ്പോ മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ പ്പൊ മഴയില്ലാതെ അങ്ങനെ പോവന്നെ ആ ഇന്ന് ന വെയിലാണ് ഇവിടെ വെയിലില്ല ന്നിങ്ങനെ മൂടി കെട്ടിട്ടൊക്ക ങ്ങനെ നിക്ക
ആ ഇവിടെ അങ്ങനെതന്നെചെറിയ ഇതൊക്കെ ഇടി മിന്ന ഇട ക്കെ വെട്ട്ണ്ട്
അ അ ചായക്കെ കുടിച്ചോ
ഇല്ല ചായൊക്കെ കുടിച്ചിട്ടില്ല ഇങ്ങള് കുടിച്ചോ
ആ ചായ ങ്ങള് കുടിച്ചു ചായുടിച്ചട്ട്ങ്ങെന ബേക്കറി അങ്ങന ന്തെലൊക്കെങ്ങനാ തിന്നേര്ന്നു
ആ എന്ത് കൈച്ചായിരുന്നു
അച്ചപ്പുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് അച്ചപ്പോളെ വീട്ടില്ണ്ടാക്കിയതാണ് അപ്പൊ അത് കൊട്ന്ന്ട്ട്ണ്ടേരുന്നു അപ്പ അങ്ങനെ അച്ചപ്പം കഴിചിങ്ങനിരിക്ക
ക്കായോ
ആ രാത്രിക്ക് അധികം എന്തേലൊക്കെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തേലൊക്കെ തന്നെ കയിക്കലുള്ളൂ
ന്താ ചോറൊന്നും കഴിക്കില്ല
ഏയ്‌ രാത്രിക്ക് ചോറുണ്ടാക്കൂല ചോറ് വൈകുന്നേരൊക്കതന്നെ ഉണ്ടാക്കലുള്ളൂ ഉച്ചക്കുള്ള ചോറ് മാത്രമേ ഉണ്ടാക്കലുള്ളൂ ഇപ്പള്
ഏ അപ്പൊ ഓ രാത്രി ഇങ്ങനുള്ള ഫുഡ് മാത്ര എല്ലാരും കഴിക്ക
ആര് അല്ല വീട്ടില് ചോറൊക്കെ കഴിക്കലുണ്ട് ഇങ്ങനെ എടക്കെപ്പഴേലൊക്കെ ഇങ്ങനെ ഓട്സോ രാഗിയോ അങ്ങനെ എന്തെലുംക്കെക്കാരം കഴിക്കല് ഇന്ന്ട്ടിങ്ങക്ക് എന്താ രാത്രി കയിക്കാൻ ഉച്ചക്ക് ഉച്ചക്ക് ചോറും പയറ് കറിയും അച്ചാറും അതേര്ന്നു ഉച്ചക്കിള്ളേ വീട്ടില് അച്ഛന്ണ്ട് അമ്മണ്ട് ചേ ച്ചിണ്ട് അങ്ങനെ ഓരക്കേണ് ഇള്ളത് ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട് ആ ആ ആ അയിശെരി രാത്രിക്ക് എന്താ ഇങ്ങക്ക് ഞാൻ പഠിക്കാണ്
ആ ഞാനും പഠിക്ക
ഏ പഠിക്കാണ് ആ എന്നട്ട് രാത്രി പ പറഞ്ഞട്ട് പഠിക്ക
ഓ എന്തോ
രാത്രിക്ക് പഠിക്കാനൊന്നുല്ലേ
പഠിക്കാന് ഇപ്പൊ കൊറചൂസായിട്ട് അവധിയാണ് അതുകൊണ്ട് നോക്കീട്ടോന്നുല്ല പോകുന്നതിന്റെ തലേന്ന് എടുത്ത് നോക്കും
മഴായിട്ടുള്ള അവധിയാ
അങ്ങനെയല്ല ഓരെന്തോ ടീ ടീചേർസ് എന്തോ ക്യാമ്പോ അങ്ങനെ എന്തോയിട്ട് പോയതാണ്
ഉം എന്നിട്ട് ലീവായിട്ട് എങ്ങോട്ടും പോയതൊന്നുല്ലേ
ഇല്ല പോയിട്ടൊന്നുല്ല ക്വഹ് കൂട്ടുകാർക്കൊക്കെ ഓർക്കൊക്കെ ക്ലാസ് ഉണ്ട് എനിക്കല്ലാത്തുള്ളൂ
ആ വെ ക്കെശനന്നിട്ട് എങ്ങട്ട് പോയതൊന്നുല്ലേ സ്ഥ പൊറത്തിക്കൊന്നും പോവലോന്നൂല്ല്യേ
ആഹ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു
എങ്ങനെന്നിട്ട് ക്ലൈമറ്റ് ഒക്കെ
അവിട ഞങ്ങള് പോയറം അത്ര ഇതില്ല മഞ്ഞൊന്നു ഇല്ല
ആഹ് ആ ചിലരൊക്കെ പിന്നെ പോകുമ്പോ കാണുമ്പോ അങ്ങനെ നല്ല മഞ്ഞും നല്ല തണുപ്പും അങ്ങനെയൊക്കെയാണല്ലോ കാണുന്ന ത് ആഹ ആഹ ആഹ് അപ്പൊ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ കാണനൊന്നും അയി ശരി എന്നിട്ട് അവിടെ എത്ര ദിവസത്തെന പോയതപ്പോ
രണ്ടെസത്തിന് പോയി പെട്ടന്ന് പോന്നിട്ടുണ്ട്
ആ രണ്ടസ്വത്തിന പോത് അപ്പോ റിസോർട്ടിൽ നിന്നിട്ടുണ്ടാവുംല്ലേ
ആ റിസോർട്ടില്ന്ന് എടുത്തത്
എന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എങ്ങനണ്ടാരുന്നു ഏയ് ഇല്ല ഞങ്ങളങ്ങനെ പോയിട്ടൊന്ന- അ അമ്മമ്മക്ക് വയ്യത്തൊണ്ട് പിന്നെ അങ്ങനെ പ്രശവറങ്ങിയതൊന്നുയില്ല പിന്നെ ഞങ്ങക്ക് അങ്ങനെ ലീവ് ഒരു പത്ത് ദിവസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അയില് കൂടുതൽ കിട്ടൊന്നുല്ല അപ്പൊ പിന്നെ കുറേ ദിവസൊക്കെ വീട്ടിലിരിക്കും ആ പത്ത് ദിവസൊക്കെ തന്നെ ലീവ് കിട്ടുള്ളൂ
അപ്പൊ വെക്കേഷനായിട്ട് അങ്ങനത്തെ ലീവ് ഒന്നു കിട്ടില്ലാ?
അപ്പൊ പിന്നെ പു ത്തുസത്തിന് പോകുമ്പോ വീട്ടിലിരിക്കാ തന്നെ നമ്മക്ക് നേരം ഉ ണ്ടാവുളു. അങ്ങനെ പൊറത്തുകുടെ നടക്കുള്ള നേരൊന്നും അധികം ഉണ്ടാവില്ല ആഹ് അധികം ഉറങ്ങി തീർക്കലന്നെ ഇണ്ടാവല്.
ല്
ആ ഭക്ഷണൊക്കെ ഇണ്ടാക്കും ഞങ്ങള് ഇണ്ടാക്കല് തന്നെയാണ് ഭക്ഷണൊക്കെ.
അല്ല ഇങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടാക്കോ ആ വീട്ടില് പണിയൊക്കെ എടുക്ക
ആ വീട്ടില് പണിയെല്ലാരും ആ എറെക്കുറെ എല്ലാ പണി എടുക്കോക്കെ ചെയ്യും.
ആ ആ എനിക്കതാ കൂടുതല് ഇഷ്ടം ഭക്ഷണം ഉണ്ടാക്കാനാ ഇഷ്ടം ഞാനോരോ എല്ലാം ഉണ്ടാക്കും അങ്ങനൊന്നില്ല മന്തി, ബിരിയാണി ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കും ഞാൻ യൂട്യൂബൊക്കെ നോക്കിട്ട്.
ആഹ ആഹ് അങ്ങനെ ഇണ്ടാക്കാ നല്ല ഇഷ്ട്ടള്ളതാവും ല്ലേ ആ
ഫുഡൊക്കെ ഇണ്ടാക്കും ഇങ്ങനെ.
ആഹ അപ്പൊ നല്ലൊരു ഷെഫാണപ്പോ.
അതെ നല്ല പോലെ ഇണ്ടാക്കും.
ആഹ് ആഹ് അപ്പൊ ഉമ്മക്ക് നല്ലൊരു ഹെൽപ്പിങ് ആവല്ലോ ങ്ങനെണ്ടാ ഉമ്മനൊക്കെ സഹായിക്കാൻ പോയാല് ആഹ് ആ അപ്പൊ പിന്നെ ഉമ്മക്ക് നല്ല ഹെൽ
ആ ഉമ്മക്ക് കാലിന് ചെറിയ ഒരു വേദനയൊക്കെണ്ട്. ഓവർ നിക്കാനൊന്നും പറ്റില്ല.
എന്തെലും വീണത് എന്തേലും ആണോ അപ്പൊ ഡോക് ഇപ്പൊ കാണിച്ചലൊന്നുല്ലേ?
കാണിച്ചിട്ടും വലിയ കൊറവൊന്നുല്ല ഇനീ മാറ്റി കാണിക്കണംന്നാ പറയുന്നേ.
ആഹ് എന്താണ് അപ്പൊ മുട്ടിന്റവിടെ വേദന അങ്ങനെ എന്തെലും ആണോ?
ആഹ് കാലിന്റവിട കൊറെ നിക്കുമ്പോ ഭയങ്കരായി
എവിടെണ് മു ട്ടിന്റെ അവിടെ അതോ കാലിന്റെ താഴത്തേക്ക് അങ്ങനെ എവിടെ വേദന വരുന്നത്?
മുട്ടിന്റെ തായേക്ക്.
മുട്ടിന്റെ താഴേക്കോ?
ആ ഉമ്മാക്ക് ഉമ്മാക്ക് ഷുഗർ ഉണ്ടപ്പോ അത് ഏറിയാതാണെ ന്നാ പറയുന്നേ.
ഷുഗറന്റതോ അപ്പ അയിന് എക്സറേ എടുത്ത് നോക്കിയതോന്നുംല്ല അങ്ങനെ എല്ലി നെന്തേലും പ്രശ്നാണോക്ക അറിയാന്
ഇല്ല ഇനിയ നോക്കണംന്നാ പറഞ്ഞേ വേറൊരു ഡോക്ടറെ കാണിച്ചിട്ട് കംപ്ലീറ്റ് ചെക്കെയ്യണം ന്നാ പറഞ്ഞത്
നീർക്കെട്ട് അങ്ങനെ ന്തെങ്കിലും ഉണ്ടോ
ഇല്ല അങ്ങനെയൊന്നും ഇ
ആ കൊറേ നേരം നിക്കുമ്പോള് അങ്ങനെ ക്കെ ആവുംലെ
ആ കാണാനൊന്നുല്ല പക്ഷേ ഉമ്മാക്ക് കുറെേ നേരം നിക്കുമ്പോം
ആ വേദന ങ്ങനെ വരാ
ആഹ് അപ്പൊ വീട്ടിലെ പണിയൊക്കെ ഞാൻ തന്നെ എടുക്ക
ആ അപ്പൊ പിന്നെ ആ ആ കൊറെ നേരം നിക്കാനൊന്നും വെയ്ക്കില്ലല്ലോല്ലേ ഉമ്മയ്ക്കപ്പൊ
ഇല്ല കോറേ നേരം നിക്കാനാവൂല
ആ
ഇങ്ങളമ്മേ മ്മ്
ഏ അമ്മമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് ക്യാൻസറാണ് അപ്പൊ ഇങ്ങനെ കീമോ ചെയ്യാണ്ണ്ട് അപ്പയിൻ്റെ ക്ഷീണം ങ്ങനെണ്ടാവും അപ്പൊ പിന്നെ കൊറച്ചൂസം അപ്പൊ പിന്നെ കൊർചൂസം ഒരാളവിടെ എപ്പളും വേണം എന്തേലൊക്കെ ചെയ്യാനോ അപ്പൊ പിന്നെ ആ ഞാൻ ഞാൻ വടെണ്ടാ ഞാൻ നാട്ടിലാവുമ്പം പിന്നെ ഞാൻ തന്നെ പോയി നിക്കലൊക്കെ അപ്പ പിന്നെ ഒരാൾ ഒപ്പണ്ടാവണം ആ ഞാൻ പൊർ റത്താ പഠിക്കിണത്
ആ ഓകെ ഓകെ ബുക്കൊക്കെ വായിക്കാറുണ്ടോ ഞാൻ നാട്ടിലെന്നെ ഒരു മുപ്പത് മിനിറ്റ് അത്രൊകൊള്ളു ആ ബുക്കൊക്കെ വായിക്കാറുണ്ടോ
ആ ബുക്കൊക്കെ വായിക്കല്ണ്ട് കൊർച്ചൊക്കെ വായിക്കല്ണ്ട് ഇവിടെ വന്നപ്പളാണ് വായനൊകെ തൊട്ങ്ങിയത് നാട്ടിലാവുമ്പൊ അത്രെയൊന്നും ഇണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോ പിന്നെ കൊറേയൊക്കെ ഫ്രീ ആയിട്ട് ആവും ഇരിക്കല്ണ്ടാവ അപ്പ പിന്നെ കൊറെയക്കെ ബുക്ക് വായന ഇവിടെ വന്നിട്ടാ തൊടങ്ങിയത് ബുക്ക് വായന
ആ എനിക്കൊന്നു അറീല ബുക്ക് വായിക്കാൻ ഭയ ങ്കര മടിയാ
ഏ ബുക്ക് വയിക്കാൻ മടിയാണ്
ഞാൻ ബുക്ക് വായികാൻ നല്ല മടിയാ
ആ ഞാൻ വാ ഇക്യു ആതെ വീട്ട്ലാവുപൊ അങ്ങൻത്തെ സംഭവൊന്നു ണ്ടായിരി അങ്ങനെ വായിക്കണം ന്നുംണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ ശീലം തൊടങ്ങിയത്
ആ അഎന്നെ മൊബൈൽള്ളൊക്കെ ആപ്പിലുള്ളൊരു അങ്ങനെ കഥകളക്കെ വായിക്കും
ആ സൈറ്റിലിങ്ങനെ വെര്ണേ കഥാളാവും ല്ലേ ആ ആ ഞാനങ്ങനെ ഈ ഫോണ് നോക്കി കൊറേ നേരം ഇര്ന്നാ ഇക്കി തലവേദനികും അപ്പൊ പിന്നെ കൊർച്ചൊക്കെ രണ്ട് മൂന്ന് ബുക്കൊക്കെ വാങ്ങിക്കൊൺട്രും ആദ്യൊക്കെ ഫ്രണ്ടിന്റെ ഒക്കെ ബുക്ക് അങ്ങനെ ഓൻ വായിച്ച് കഴിഞ്ഞാ അങ്ങനെ തെര്ആ അങ്ങനൊക്കെയായിരുന്നു പിന്നെ ഞാനെട്കും ആ ലൈബ്രറീന്ന് എടു പിന്നെപ്പോ കൊർച്ചായിട്ട് ബുക്ക് വാങ്ങൽ തൊടങ്ങി അപ്പൊ പിന്നെ ഏടയ്ക്ക് അങ്ങനെ ബുക്ക് വാങ്ങീട്ട് ഇര്ന്ന്ട്ട്ങ്ങനെ വായിക്കും രസാണ് കൊറേങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് വരുമ്പോ ഒര് രസാവും
അതെൻക്ക് ഭയങ്കരായിട്ട് ഇഷ്ട പെട്ടിട്ട്ണ്ട് അത് വായിക്കാൻ കുത്തിരുന്നേരം എണീക്കാ തോന്നീട്ട്ട്ടില്ല
ആ അതാണ് ചെല ബുക്ക് വായിക്കുമ്പമ്മക്കിഷ്ടാവും പക്ഷെ ചെല ബുക്ക് വായിക്കുപോ അമ്മക്ക് ബോറടിക്കും ചെയ്യും മ്മക്ക് ഇഷ്ടള്ള ബുക്കേതാണ് വെച്ചാ അത് അങ്ങനെട്ത്ത് വായിക്കുമ്പോ മ്മക്കയിനോട്ള്ളെ ഇഷ് ഷ്ടം കൂടും
ആഹ് അത് അതീന്നെണീക്കാൻ തോനൂല കംപ്ലീറ്റ് അത് കൊറച്ച് വല്ല്യേ ബുക്ക്‌ ക്കായിരുന്നു അതൊന്ന് വായിച്ച് എണീക്കാൻ പറ്റുന്നില്ല അത്രേ ആ
നോവൽ ടൈപ്
ആ അങ്ങനെണ് എന്തൊരു കപ്പലിലേക്കൊ ഒരു കഥയായിരുന്നു
ആ ആ അപ്പൊ അത് കഴിയുന്നവര് ഇര്ന്നോ ന്ന്ട്ട് വായിക്കാന് ആഹ്
അത് വായിച്ചു ഇട്ത്ത്ട്ട്ണ്ടായിര്ന്നു നല്ല നല്ല രസള്ളൊരു കഥയായിര്ന്നു അത് ആ ങ്ങള് പൊറത്ത് പോകുമ്പൊക്കെ അടിപൊളിആയിരിക്കുല്ലേ പഠിത്തം
ആഹ് പൊറത്ത് പോകുമ്പോ മ് അടിപൊളിയക്കെ ല്ല പിന്നെ കൊർച്ചോക്കൊര് പണിണ്ട് എല്ലാതും മ്മളെന്നെ ചെയ്യും വാണം പഠിക്കും വാണം അപ്പ പിന്നെ ഐന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്ണ്ട് പിന്നമ്മളെ പെട്ടന്ന്ങ്ങനെ മാറി നിൽക്കല്ലേ അപ്പ ഐന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഏ
താങ് വീട്ടിന്ന് മാറി നിക്കുഭം ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ലേ
ക്കെ വീട്ടിൽന്ന് മാറിനിക്കുമ്പ ആദ്യോക്കെ നല്ല പ്രശ്നായിര്ന്നു. എടക്കെടക്ക് കാണാൻ തോന്നും ഓ ഞാൻ കരഞ്ഞിട്ടൊക്കെ ഇണ്ട് വീട്ടിന്ന് ഫസ്റ്റ് മാറി നിന്നപ്പോ അങ്ങനെ കരഞ്ഞട്ടിണ്ട്. അങ്ങനെ രണ്ട് മൂന്നാല് ദിവസോക്കെ കരഞ്ഞട്ടെണ്ട്
പിന്നെ ഒരാഴ്ച്ച കയറം ഒക്കെ ആയിണ്ടാവൂലേ
കഴിയുമ്പ പിന്നെ അതങ്ങനെ ഓക്കേയി. ആ അല്ല ഞങ്ങള് വീട് എടുത്തിട്ട് നിക്കേണ് പൊറത്ത് ഞങ്ങളൊരു മൂന്നാള് അങ്ങനെ വീടെടുത്തി ട്ട് ഞങ്ങളിപ്പൊ
ഇം അപ്പ നല്ല രസായിക്കൊ ല്ലലേ
അതെ രസൊക്കെ തന്നെയ എല്ലാരും കുടിങ്ങിനെ ഇരിന്ന് വർത്താനം പറയാ ആഹ് ആഹ്തെന്റെ ചേച്ചിയ നമുക്ക് ഇഷ്ടുള്ള നേരത്ത് കേറാം ഇഷ്ടുള്ള നേരത് എർങ്ങ അതെ ആരും പറയുന്ന കേ ക്കണ്ട ആരേം നോക്കണ്ട അതൊക്കെ നല്ല സുഖം തന്യാണ് പഷെ നമ്മള് വീട്ട്ന്ന് കൊർച്ച് മാറി നിക്കണോ ഒരു ബുദ്ധിമുട്ടും മാത്രേ ഉണ്ടാവുള്ളു
കൊർച്ച് കഴിയുമ്പം തനിയെ മാറി
ആഹ് അത് കൊർച്ചയ്‌ഞപ്പോ പിന്നെപ്പത് ശീലായി ആ പ്പൊ പിന്നെ ശ് ശീലായി ഇപ്പ പിന്നെ കൊഴപ്പൊന്നുല്ല ഞ് രണ്ടാഴ്ച്ച കുടുമ്പം മൂന്നാഴ്ച്ച കുടുമ്പളങ്ങനെ വിടി അപ്പ പിന്നെ
എ അങ്ങനെ ലീ ആഴ്ചയിലൊക്കെ വരും വീട്ട്ക്ക്
കുടുംബങ്ങനെ വീട്ടികൊക്കെ പോകും പിന്നെ എന്തേലൊരു ലീ ക്രിസ്മസ് ലീവ് ഓണം വ് അങ്ങനെ എന്തെലും ലീവള്ങ്ങനെ കൊറേ ദിവസത്തെ ലോങ് ലീവള്ണ്ടാവില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് നാട്ടിക്ക് പോവാ ആഹ് അങ്ങനെ മാത്രെ വരുവുള്ളൂ അല്ലാതെ പിന്നെ വർളൊന്നുല്ല ആഹ് ഇവിടെ മഴയായിട്ട് അങ്ങനെ ലീവ് കുറവാണ് ഇങ്ങക്ക് മഴ
ആഹ് തൊറന്ന പാടെ ആയിറ്റെന്നെ മയെന്റെ കൊറേ ലീവ് ഉണ്ടായിരുന്നു
അപ്പപിന്ന നല്ല സുഖാണ് കൊറെ ലീവും വീട്ടിലാണ് നിക്കണതും
പക്ഷെ ഇപ്പാണ് മഴ പെയ്യുന്നുല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയെ ഇല്ല വെയിലെ ലാ
ആ അപ്പൊ നല്ല വെയിൽ ആവുല്ലേ
ആ
എന്നാ വേറെ എന്തൊക്കെ മ് എന്നാ ശരി എന്നാ ഏ എന്താണ് ആ ശരി ശരി ആഹ് ഭക്ഷണം എട്ടര ഒമ്പ മ്പതു മണി ആകും കഴിക്കാന്
ആ എന്നാ ശരി
ആ ശരി ഉമ്